ആണൊ ആഹ് എന്തൊക്കെണ്ട് വിശേഷം
സുഖന്നെ
എന്താ പണി മയൊക്കെണ്ടോ
ആഹ് ചെറ്തായിട്ട് വെയിലും മഴിം കൂടിയ വെയിലാ മ്പം നല്ല ചൂട് പിന്നെ അയിൻ്റെ എടേല് മഴ പെയ്യും
ആണോ ഇവടിപ്പൊ അലക്കാനിട്ടതൊക്കെടണ്ട് വെയില് ഇജെവ്ടെ മഴ പാറ്റ്ണ്ട് എടുക്കണോ എടുക്കണ്ടെ ങ്ങനെ നിക്ക
ആഹ് അതു പോലെന്നെ
ഫുഡ്ഡാെക്കെ കയ്ച്ചൊ അതോ നോമ്പ്
നോമ്പ്ണ്ട്
ആഹ് നോമ്പ്ണ്ട്ലേ മക്കളൊക്കെ സ്കൂള് പോയൊണ്ടോ
സ്കൂള് പോയി രണ്ടാള്ണ്ട്
അതെന്താെവല്ലേ അവർക്കെങ്ങെനെ ഫുഡ്ഡാെക്കെ കൊണ്ട് പോണോ
അല്ലല്ല അവ്ട്ന്ന് കിട്ടും അപ്പൊ പിന്നെ വെയ്കുന്നേരം നോക്ക്യാ മതി ഫുഡ്ഡ്ണ്ടാക്കാന് ആഹ്
ഇതെല്ലാം രാവിലെ ആച്ചി കൊട് ക്കണം രാവില്ത്തെ സ്നാക്സ് അതുപോലെ ഉച്ചകത്തേയ്ക്ക് എല്ലതും ഉം
ആഹ്
അങ്ങനേണ്ട് പർഞ്ഞ് വ്ട്ട് എങ്ങെനേ
ചെറ്യേ മക്കളാ
ചെറ്യേ മക്കെള് വല്ല്യെത് നാൽലാണ് രണ്ടാമത്തോള് ഒന്ന്ലാണ് ന്നെ മൂന്നാമത്തെത്ണ്ട് ഒരു ഒമ്പത് മാസായത്ണ്ട്
ആഹ് കരച്ചില് കേട്ടു ഞാൻ ഉം ആഹ് ആഹ് എഹ്
ഓള് ഞമ്മെളെണീക്കുമ്പ തന്നെ ഓള് ഞമ്മെളെ കൂട്ത്ത് പോരും
ആഹ് ഉം ഇന്റെതും അങ്ങൻന്നെ വെൽത് മൂന്നിലാണ് ചെർത് ഒന്ന്ലാണ് ഉം
കം എങ്ങെനേ വർക്ക്കളൊക്കെ ചെയ്യാന്
ചെർ ചെർതിന് മട്യാണ് ആങ്കുട്ട്യാ അത് വെന്നാ കളിക്കാം പോകും പിന്നെ വെന്ന്ണ്ടെങ്കില് ഒർക്കം കുളി കഴിഞ്ഞ് ഒർ ഒറങ്ങും
ഉം ഇവടെ പിന്നെ കളിയ്ക്കാം പോവാൻള്ള ടൈമൊന്നും ഓല്ക് കിട്ടൂലാ അ അഞ്ചര ആവും വെര്ണെങ്കില്
ആഹ് ആഹ്
അങ്ങനെ പിന്നെ വന്ന് ആഹ് ഇതൊക്കെ കഴിഞ്ഞ് അവന്റെ പരിപാടിയൊക്കെ കഴിയുമ്പോതിന് ആറണിയാവും പിന്നെ അടുത്തഹ് തുടങ്ങാനായല്ലോ
ആഹ് അത് പെട്ടെന്ന് ഉറങ്ങു ഓന് ഉച്ചക്ക് ഉറങ്ങാഞ്ഞാ പിന്നെ പെട്ടെന്ന് ഉറങ്ങു
അതന്നെ വേഗ ഓല പറഞ്ഞിട്ട് കാര്യല്ല രാവിലെ അടെ പോയിങ്ങാണ്ടി രാവിലെ പോണേലോ വന്ന് ക്ഷീണോന്ന് പിന്നിം പഠിക്കാൻ പറയും അതെ
ആഹ് അതുങ്ങൾ മദ്രസ വിട്ടന്ന സ്കൂള് പിന്നെ
ആഹ് അതന്നെ ഇവൽക്ന്നെ മദ്രസ ഓൾറെഡി അവിടെ തന്നെ ണ്ട് പക്ഷെ ന്നാലും ഇവടെ പറഞ്ഞയക്കല വല്യ മോളെ പറഞ്ഞയക്കൽണ്ട് ചെറിയ മോളെ പിന്നെ അയിന് ചേർ ത്തില്ലർഞ് വല്യ മോളനെങ്ങനെ ചൂടാവും അവിടെ പോയി രാവിലെ ആറുമണിക്ക് പോയി പിന്നെ വന്ന് സ്കൂള് പോവ ഇതെന്നൊരു പണിയായിട്ട് അവിടുത്തെ വർ ക്കു സ്കൂളിലെ വർക്കും അല്ലേതും പാടായിട്ട് ഓന്ക്ക് ഉം കയ്യുന്നുണ്ടാവില്ല ഞാൻ പിന്നെ കൊറച്ചും കൂടി ഒന്ന് കിട്ടി ക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇവളെയും കൂടി പറഞ്ഞേക്ന്നെ
ആഹ്
പഠിച്ചാല് ഏറോന്നുംല്ലല്ലോ
ആഹ് ഏറൊന്നുല്ല പക്ഷെ ഓൽക്കൊരുതാ
ആഹ് അതാണ് ഇവര് എടുങ്ങ ബുദ്ധിമുട്ടാണ് എങ്ങനെ ഭക്ഷണൊക്കെ കഴിക്കോപ്പം
ഭക്ഷണം കഴിക്കാനൊക്കെ മടിയ എന്നാലും അവിടുന്ന് കിട്ടും ചാല് ചെൽപ്പോ കഴിക്കും കുട്ട്യാളെ കൂട്ടത്തിലകുമ്പോ അതാ കറിപ്പോ ഇവിടുന്ന് ഞാൻ വെച്ചു കൊടുക്കണെ ഇവിടുന്ന് കയ്ക്കൂല ആഹ് ഇവിടെണ്ടാവുമ്പോ കഴിക്കും ഉം ഇവ്ട്ന്നൊരു ഉപ്പേരി പറ്റില്ല ഇല്ല മടിയാണ് ഉം ഉം ഞാൻ വെച്ങ്ങട്ട് കൊടുക്കല ആഹ് ഇരുത്തിയങ്ട്ട് കൊടുക്കല ന്നാ പിന്നെ
ആഹ് എന്തിലേലൊക്കെ ഇങ്ങനെ അരച്ചു കൂട്ടിങ്ങണ്ടൊക്കെ അങ്ങനെക്കെ കൊടുത്താലൊക്കെ കാണുമ്പോ അവർക്കൊരു രസം തോന്നണം നാ ലേ ന്നെ അങ്ങൻത്തൊക്കെ തിന്നോള്ളു ഉം പിന്നപ്പ അധികം ചിക്കനും ആ അതന്നെ മുളക് ഇവിടെയാ തന്നെ ഒര് ചെൽപ മൊളകൊന്ന് പായിചിട്ടില്ല ന്നാ ര് ഓൽക് ഭയങ്കര എരിവായിരിക്കും പർഞ എരു കൂട്ടിമാണല്ലോ ശീലിക്ക
ആഹ് ഇവിടപ്പോ ഓല്ക് ത് പറ്റാതെ ഞാനിട്ടിട്ട് ഇന്ക്കും ഇപ്പ അങ്ങനായി ഞാനൊറ്റക്കോള്ളു പിന്നെ ഓൽക് ട്ടെ രണ്ടു വേറെ വേറെ ണ്ടാക്കാൻ വയ്യല്ലോ അപ്പൊ ഇന്ക്കും മുളക് ഉം
ഓലെ ഇതിലേക്ക് ഞമ്മള് മാറേണ്ടി വരും ഞമ്മളെ ഇതിലേക്ക് ഒന്നും ഓലെ കിട്ടൂല അങ്ങനെണല്ലെ എങ്ങനെ ഫ്രീ ആകുമ്പോ ട്രിപ്പൊക്കെ പോവലുണ്ടോ
ഇല്ല ഹസ്ബന്റ് ഇവിട ഇല്ല അപ്പോ പിന്നെ അങ്ങനെ പോവലില്ല
ആഹ് അതന്നെ ഇവിടീം ഇപ്പോ ആഹ് സെയിം സിറ്റുവേഷൻ തന്നെ പക്ഷെ ഏതായാലും എവിടെയെക്കെലും ഇറങ്ങുമ്പോ അങ്ങനെ ഇട എങ്ങെട്ടെലും പോയില്ലെങ്കി ഇവരിങ്ങനെ പറയും സ്കൂള്ട്ട്ന്ന ചെലപ്പോ ശനി ഞായറൊക്കെ ലീവാണ് അപ്പോ പറയും എങ്ങോട്ടെലും പോവല്ലെ അല്ലെങ്കി ഫുഡ് കഴിക്കാൻ പോവല്ലെ അങ്ങനെ ചോയ്ക്കും ഞാൻ പറയും ഇപ്പ ഇപ്പോ വന്നിട്ട് ട്ട് പോയിക്കോളണ്ടി നമ്മൾക്കണ്ട് ഇവളീ ഈ ചെറുതിനങ്ങനെണ്ട് ഇറങ്ങാനും കൈയി
ആഹ് എറങ്ങാനും
ഉം
അപ്പോ പുൊറത്തൊക്കെ ഇറങ്ങുമ്പോളൊക്കെ അങ്ങനെ കൂട്ട ആ അങ്ങനെ പോകും ആഹ് ഇതങ്ങനെ വരുന്നങ്ങനെ കാത്ത് നിക്കല്ലായിരിക്കും എങ്ങോട്ടെങ്കിൽ പോവാനൊക്കെ ഇനി സ്ഥലം
ആ അതന്നെ ഓൽക്ക് ഇപ്പ ആ ഒരു ഇതാണല്ലോ കൊറച്ചീസത്തിന് വരും പിന്നെ ഫുള്ളടിച്ച് പൊളിച്ച പിന്നെ അങ്ങ്ട്ട് പോകുമ്പോളായിരിക്കും എടങ്ങെറ് ചെറിയ മോക്ക് ഭയങ്കര ഇതാണ് അങ്ങനെ വിളിക്കുമ്പോ പറയും ഇങ്ങള് ഒന്ന് വേരി ഒന്ന് വേരി എല്ലാരും അവിടെ പോണ്ട് ഇവിടെ പോവണ്ട് നമ്മുക്ക് പോവണ്ടെ ഉമ്മച്ചി കൊണ്ടോവൂല കേൾക്കുമ്പോ നമ്മക്ക് ഇടങ്ങാറാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ നമ്മക്ക് അങ്ങനെ അങ്ങ്ട്ട് അറങ്ങാൻ കഴിയില്ലല്ലോ
ആഹ്
വണ്ടിതൊക്കെ പഠിച്ചതാവണം അങ്ങനെ ആയ പിന്നെ പ്രശ്നം വീട്ടിലെങ്ങനെ കൃഷികൾ എന്തെലൊക്കെ ഉണ്ടോ
ഇല്ല കൃഷിയൊന്നുംല്ല ഒക്കെ വളരും വളണം വളർന്ന ഉണ്ടാവൂല്ല ഒന്നും ഉണ്ടാവ്ണില്ല പിന്നെ അയിന് താല്പര്യം പോയി
ആഹ് അതന്നെ എവിടെ ഇത്താത്ത കുറേ കുഴിച്ചിടും പക്ഷെ ഇതാണ് മുളകൾണ്ടാവും ചീരമുളകായിട്ടും പച്ചമുള ഉണ്ട മുളകായിട്ടും ഒക്കെ ഉണ്ടാവും പക്ഷെ വേറൊരു സ് സാധനം ഇവിടെ പിടിക്കൂല ഒരു ദേഷ്യം പിടിക്കും എന്നാലും അങ്ങനെ ഉണ്ടാക്കും ട്ടോ അവര് അവരങ്ങനെ ഉണ്ടാ ഓരോന്ന് ഉണ്ടാക്കും ഉണ്ടാക്കി ഉണ്ടായി കാണാൻ രസാണല്ലോ ക്ഷെ ഉണ്ടാവണം. പക്ഷെ എന്റെ വീട്ടില് പിടിക്കും കാരണം അയിനനുസരിച്ചുള്ള മണ്ണും ആ ഒരു വെയില് അതൊക്കെ കിട്ടും പക്ഷെ തോനങ്ങ്ട്ട് ഇപ്പ ഇത് ആക്ക്ണത് ഇപ്പ കിഷ്ട്ടൂല കാരണം കാട് കൂടിക്കാണ്ട് അധികം ചെടികളൊക്കെ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെട്ടിട്ട് പച്ചക്കറി ആവുമ്പോ പിന്നെ പ്രശ്നംല്ല പ്പയ അങ്ങനത്തതൊക്കെ ഉണ്ടായിനി ആപ്പിൾ ചാമ്പക്ക അങ്ങനത്തതൊക്കെ കൊറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യൊക്കെ നല്ല ഇണ്ടായിനി പയർ കയപ്പായിട്ടും എളവനായിട്ടൊക്കെ നല്ലോണം ഉണ്ടാവായിരുന്നു ഇപ്പ അയിന് ഉപ്പാക്ക് വയ്യാത്തിനോ ണ്ട് ഇപ്പ അങ്ങനെ ഒരു ഇണ്ടാക്കലില്ലപ്പോ
ആഹ്
ഉപ്പന്നെ മോളില്‌ പലെ കൃഷി ചെയ്യേണ്ടായിരുന്നു കപ്പായിറ്റും അതുപോലെ ഉരുള് മറ്റെ മധുരകിയങ്ങായിട്ടൊക്കെ ഇപ്പ പിന്നെ ഉപ്പ ഡയാലിസ് പേഷ്യന്റ് ആയതിനെക്കൊണ്ട് അങ്ങനെട്ട് ഒന്നിനും നിക്കലില്ല എങ്ങനെ
കൊറെേ ആയോ സുഖം ഇല്ലാതായിട്ട്
ആഹ് ഇപ്പോ കൊറെയായി വല്യ മോക്ക് ഇപ്പോ പത്ത് വയസായിലെ
ആഹ്
ഓളെ വയസ്സിന്റെ കണക്ക
ഏഹ്
ഓളെ പ്രസവിച്ചടുക്കുന്ന ടൈമിലെയ്ര്ന്നു
ആഹ്
ആഹ് ഒന്നാമത് വിദേശത്തെരുന്നു അപ്പൊ ഹോട്ടൽ പണി ആയിരുന്നു അപ്പൊ ഹോട്ടൽ പണിയൊക്കെ ആവുമ്പോ നല്ല ചൂട് തട്ടുവല്ലോ, പിന്നെ അതിനനുസരിച്ച് വെള്ള ഇതൊന്നും കുടിക്കാനുള്ള ഒരു ടൈം ഒ ാൽക്കു ഉണ്ടാവില്ലല്ലോ ഐമലേക്ക് ട് നീങ്ങൂല്ല അങ്ങനൊയിച്ച അമ്മ അറി അറിയൂലേനി ഗുളിക അങ്ങനെ വാങ്ങി പോലേരുന്നു പിന്നെ അധികായപ്പൊ പോ കിഡ്നിയൊക്കെ എടുത്ത് ഒ യിവാക്കണ്ടി വന്ന് ഉം പിന്നെ ഓലു ഇങ്ങോട്ട് പറഞ്ഞേച്ചു.
ആഹ
അങ്ങനെ പിന്നെ അവിടെ സെറ്റില ആയിപ്പോ ഇപ്പതങ്ങനെ ഒന്നരാട്ങ്ങനെ ഡയാലിസിസ് ചെയ്യണം അങ്ങനെ പോവും. പിന്നെ വീട്ടിലേക്കൊന്നും പോവലില്ലേ
ആഹ്, പോവലു ഉണ്ട് ഒഴിവുണ്ടാവുമ്പോ.
സ്കൂള് ഇതൊക്കെ ആകുമ്പോ പിന്നെ പോവാനും തോന്നൂലല്ലേ
ആഹ് പോവാൻ തോന്നില്ല പോവാവാണെങ്കിൽ രണ്ട് രണ്ടു ദിവസൊക്കെ ലീവ് വേണം, ആഹ അതുകൊണ്ട് സുഖല്ലേ
സുഖ അവിടുന്നും പറഞ്ഞേയക്കാ ഇവിട്ന്നു പറ
ആഹ ഇൻ്റേത് ഇവിടെ അടുത്ത തന്നെയാണ് എന്നാലും സ്കൂളൊക്കെ കുറച്ച് വിട്ടാ
വണ്ടി പോണേക്കും
ആ വണ്ടി ഉം രണ്ട് ഓടത്ത് ക്കും പോവാൻ പറ്റിയ സ്കൂൾ ഉണ്ട് ഞാൻ അങ്ങട്ട് ചേർത്താതെ ഉവിടുന്ന് എളുപ്പം നോക്കിയാണ്ട് ചേർത്
ആഹ് ശെരി എങ്ങനെ വരുമ്പോത്തിന് എന്തേലും സ്പെഷ്യൽ ആയിട്ട് എന്തേങ്കലുമൊക്കെ ഉണ്ടാക്കി വെക്കാണോ
ആഹ് ചായക്ക് എന്തേലും കടി വേണ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും മതി റസ്കോ ഉം, ആഹ എന്തെങ്കിലും എന്തു വേണം
ഇവിടെ വരുമ്പോ ഉണ്ടാക്കിയില്ലേ പിന്നെ അന്നത്തെ കാര്യം പോക്ക, വരുമ്പോ തന്നെ ജ്യൂസ് ആ ജ്യൂസ് കഴിഞ്ഞ് പിന്നെ മേല് കഴിക്കി കഴിഞ്ഞാൽ പിന്നെ ചായ, അതിലേക്ക് എന്തേങ്കിലും കടി, കടി കിട്ടിയില്ലെങ്കി പിന്നെ പരാതി പരാതിയ. പിന്നെ ഇവളി വെച്ച് ഉണ്ടാക്കലേ നമുക്ക് നട പേലെ പിന്നാർഞ്ഞ ബിസ്ക്കറ്റ് അങ്ങന് തെ എന്തെലൊന്ന് കണ്ടാൽ മതി
ആഹ ആഹ
അല്ല എടുക്കിടെ, അത്ണ്ടാക്കിയ രോ ഇത്ണ്ടാക്കിയരോ പറി ആഹ അതാണ് ചോറ് നമ്മളൊക്കെ പറഞ്ഞാല് കൂട്ടന്നാല് ചോറും ഇതൊക്കെ തിന്നൽ ഇപ്പത്തെ മക്കൾ ചോറൊന്നും വേണ്ട ഇപ്പോൽക്ക് വേറെ എന്തെുലും കണ്ടാൽ മതി രാത്രി തന്നെ ചോറ് കഴിക്കാൻ മടിയാ
ആ മടിയാ
ഇപ്പ ആയിന് കുട്ടികളെ അയിന് ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ ഭക്ഷണം കൊണ്ട് വരുക, അതൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ
കാണല്ലേ ആ
അതുകൊണ്ടാണ് ഒന്നാമത്, അവർക്ക് അതുപോലെപ്പോ യൂട്യൂബില് യൂട്യൂബ് നോക്കിയാ പോര യിച്ചാല് ഉണ്ടാവല്ലൊ അപ്പോ ഓൽക്കന്നെ അറിയാലോ എന്തൊക്കെ ഉണ്ടായാല അയില് നോക്കിയാ സിമ്പിൾ ആണ് ഉണ്ടാക്ക ണ്ടാക്കാന്ള്ള അങ്ങനെ ഉണ്ടാക്കിടെ അല്ല ഇത്താത്ത ഉണ്ട്, പിന്നെ എളച്ചിനണ്ട് രവിലത്തെ പണികൾ ചോറ് വെച്ചുണ്ടാക്കലൊക്കെ ഇത്താത്ത കഴിക്കും പിന്നെ മുറ്റടിച്ചാര തുടക്കലൊക്കെ അമ്മക്ക്, അയിന് താണ് ഇവള് ഒറങ്ങൂല നമ്മള് വേഗം എണീച്ച് പോകും ഞാന് ഇത്താത്തൻ്റെ പണി കഴിണവരെ കാത്ത്ക്കും. പിന്നെ ഇത്താത്തൻ്റെ പണി കഴിഞ്ഞ് കുളി താത്തക്ക് എന്നിട്ട് പിന്നെ എന്റെ പണി തുടങ്ങ
ഏ എല്ലാരും പാട ആകുമ്പോ രസമാണല്ലോ വേഗപ്പാനെ ഓരോരുത്തരുടെ പേർക്ക് ഉം ആഹ്
താത്തൊക്കെ വേറെ മാറി പോകുമ്പോളായിരിക്കും എടങ്ങേറാവാ ഒക്ക ഒറ്റക്കെ ചെയ്യുന്നതാകുമ്പോള ഇപ്പൊന്നും ആയിട്ടില്ല
ആഹ്
അയ്‌ലെമ്മ ചെറിയൊരു തൊക്കെ ഇതൊക്കെ ആയിട്ട് ങ്ങനെ സ്ഥലത്തിന്റെ അങ്ങനൊക്ക ആയിട്ട് ഇങ്ങനെ നിക്കാണ്
ആഹ്
എങ്ങനൊയാലും വേണല്ലോ
ആഹ് ങ്ങനായാലും വേണം
ഹ് മക്കളൊക്കെ വലുതാവുമ്പോത്തനൊക്കെ
ആഹ് അവർക്ക
ഓൽക്കു തേപോലെ രണ്ടാളു മൂന്നാൾണ്ട് ചേർത് മോളാണ് ഓള് വരും വളെ കളിപ്പിക്കാന് ഓക്ക് വളെ കിട്ടിയാ മതി
ഉം ഏ
തൊടാൻ സമ്മയ്ച്ചില പിന്നോൾ
ആഹ് മറ്റൊൽക്കും ണ്ടോ മക്കൾ എളച്ച്യൾക്കും
ഏ ഇല്ല ഏളച്ചി ഇല്ല എളച്ചന് എന്നാ ചെറിയൊരു ഇങ്ങനെ ള്ള ഒരാളാണ് ബുദ്ധിമാന്ദ്യതിന്റെ ചെറിയൊരു പ്രശ്ന ള്ള ഒരാളാണ്
ഹ ആഹ്
ആഹ് അവന് സു ഓൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സ്കൂള് പോകും
ആഹ്
ഓൽക്കായിറ്റ് സ്കൂളും കാര്യങ്ങളൊക്കെ ണ്ടല്ലോ സ്കൂൾ പോയില്ലെങ്കി ഭയങ്കര എടങ്ങേറാ ഓനെ എ ന്നും പോയിക്കൊണ്ടിക്കണം
ആഹ് അവിടെ അട്ത്തെന്നെ അയിരിക്കും സ്കൂളൊക്കെ ആഹ് എന്നാ ടൈം ആയില്ലേ ആഹ് ശരി ഉ ഉ